എന്താ
ആഹ് ഉണ്ട് ചോറൊക്കെ തിന്നോ
ഓഹ് ചോറൊക്കെ കയിച്ചു
ഫ്രീ ആയിരിക്ക
ആഹ്
ഉം മക്കളൊക്കെ സ്കൂളി പോയിനൊല്ലെ
ആഹ് രണ്ടാളും സ്കൂള് പോയി
ഉം
അവിടെന്താ പരിപാടി
ഇവിടെം അങ്ങൻതന്നെ മക്കളൊക്കെ പോയിന് കഴിഞ്ഞ് വരുന്ന കാത്തിക്ക ചോറൊക്കെത്തിന്ന് ഇങ്ങനെ ഇരിക്ക
ഉം ചോറൊക്കെ തിന്നോ
ആഹ് തിന്നു
ഉം എന്താണ്ടാക്കിനി
പരിപ്പ് കറീം സോയാബീൻ പൊരിച്ചോം
ഉം മീനൊന്നും വാങ്ങീട്ടില്ലേ മീനൊക്കെ വല്യ ടേസ്റ്റ് ഇല്യാലെ
ടേസ്റ്റും ഇല്ല നല്ല വെലയാണുള്ളെന്
ആഹ് നല്ല വെലയാണ് ശരിയാ
ഉം
പിന്നെ രസല്ല പയേതായിട്ടാണോന്നറിയൂല
ആഹ് അതെ ഇവിടുന്ന് ഇപ്പ ഇന്നലെ എന്റെ അടുത്ത വീട്ടില് താ ത്ത അറിയുണ്ട് മത്തി കൊണ്ടന്നിട്ട് ഒരു ടേസ്റ്റില്ല കറി വെച്ചിട്ടും രസല്ല പൊരിച്ചിട്ടും ടേസ്റ്റ് ഇല്ലാ അറിയുണ്ട്
ആഹ് ശരിയാണ് പിന്നെ മീൻ നല്ലാതെ എന്താ കൂട്ടാന് അമ്മള് ഇപ്പം കോഴി ആയാലും ഇറച്ചിയായാലൊക്കെ നമ്മക്ക് കയിക്കണേനൊക്കൊ ഒരു ലിമിറ്റില്ലേ
അതെ
ഉം മീനാവുമ്പോ നമുക്ക് എപ്പയും തിന്നാലോ
ഉം
പല പല മീനുകളും കിട്ടല്ലേ
അതന്നെ
ആഹ് മീനില്ലാഞ്ഞാ അയങ്കര ബുദ്ധിമുട്ടാ പിന്നെ മക്കൾക്ക് ഇനി മുട്ട എന്തെങ്കിലൊക്കെ കൊടുക്കാ അതും ഒരു ദിവസൊക്കേ പറ്റുള്ളൂ തുടർച്ചയായിട്ട് കൊടുത്ത അതും പറ്റൂല പിന്നെ ഈ പറഞ്ഞ സോയാബീനൊക്കെ ആവുമ്പോ പിന്നെ ഇഷ്ടാണ്
ആഹ് ഇന്നലെ പപ്പടം ഇന്ന് സോയാബീന് അങ്ങനെ മെനിയാന്ന് ഒണക്കമീൻ വാങ്ങിയേനിം ഒണക്കമീനൊന്നായ മക്കള് കയിക്കൂല ഞമ്മള് വല്യോല് കഴിക്കല്ലാതെ ഇല്ല ഇവടെ അങ്ങൻതന്നെ മ
തുവെ ഇഷ്ടല്ല
ഉം
ഓർക്ക് എന്തെങ്കിലും ഇങ്ങനെ അല്ലെങ്കി പിന്നെ ചിക്കൻ ആവണം അല്ലെങ്കി ബീഫ് ആവണം ആഹ് ഇഞ്ഞി മീനാണെങ്കി തന്നെ അൽ നല്ല കയമ്പില്ല മീനൊക്കെ ആണെങ്കിലെ കയിക്കൊള്ളൂ അല്ലെങ്കിൽ ല് ഇഷ്ടല്ല കയിക്കൂല പിന്നെ ഉപ്പേരി അങ്ങനത്തതൊന്നും കൂട്ടൂല അതാണ് ഇപ്പ മെയിനായിട്ടുള്ളൊരു പ്രശ്നം
അതെ
ഉം അതോണ്ടന്നെ ഇപ്പോ ഓരോ കാലുവേ ദനാ സ്കൂളൊക്ക വിട്ട് വന്നാ എന്തോരുക്ഷീണാണെന്ന കാലുവേദനായിട്ടും ആഹ് ഭക്ഷണം കയി പച്ചക്കറി തീരെ അവരെ ഭക്ഷണത്തില് പെടുന്നന്നെല്ല അപ്പ സ്കൂൾന്നായാലും ഇപ്പം ഇന്നലെ മീറ്റിങ്ങിന് പോയപ്പൊ ടീച്ചറ് പറയ ഭക്ഷണം മക്കള് കഴിക്ക്ണില്ല അത്യാവശ്യം നല്ല കഷ്ണങ്ങളും കാര്യങ്ങളൊക്ക അയില്ണ്ട്
ആഹ് സ്കൂൾലൊക്ക നല്ല ഭക്ഷണ കൊടുക്ക്ണത് നല്ല സലാഡ് തൈര് ഉപ്പേരി കടലെ ക്രിൻബീസും അങ്ങൻത്തെക്കെ എല്ലാ നല്ല കൊട്
ഞാ പറയാ കഴിക്ക്ണാ കഴിക്ക്ണ മക്കൾക്ക് നല്ല ഉഷാറാണ് കഴ്ക്ക് മക്കൾക്ക് നല്ല ഇത് കിട്ടല്ലെ പഷെ ഞമ്മളപ്പോ കുട്ടീൾക്കാണിപ്പ ഭയങ്കര ബുദ്ധിമുട്ട് ഓര് കഴിക്ക്ണില്ല ഇന്ന്പ്പൊ ഞാൻ രാവിലെ അതും പറഞ്ഞ് കൊറേ ചീത്തപറഞ്ഞ്ക്ണ് ഇന്നലെ മീ ടീച്ചർ അത് പറഞ്ഞ്ണ് കൈ ക്ക്ണില്ലാന്ന് പർഞ്ഞു അത്യാവശ്യം നല്ല പച്ചക്കറി ഇട്ടിട്ടാണ് അവര് വെക്ക്ണത്
ആഹ്
ആഹ് പിന്ന മമ്പയറ് തോരനോ ചെറുപയറ് തോരനോ അങ്ങനെ എന്തെങ്കിലൊക്ക അതൂണ്ട് പഷെ മക്കളതൊന്നും എടുത്ത് കഴിക്ക്ണില്ലാന്ന പർഞെ
ആഹ് ഇവിടെന്റെ മോന് ഒരു കറിം കൂട്ടൂല. ഒറ്റ കറി കൈകു ഇവടെ വീട്ട്ന്നേ അങ്ങൻ തന്നെ ചിക്കൻ കറി മാത്രം കൂട്ടും
ഉം അങ്ങനെ ആവുമ്പൊ ഇപ്പൊ പൊതുവേ ഇൻക്ക് തോന്ന്ണെ എല്ലാ മക്കളും
പൊതുവെ ഇപ്പത്തെ ഇപ്പത്തെ ജനറേഷൻ മൊത്തം അങ്ങനെന്നെ
ആഹ് ഇപ്പൊ ഇൻക്ക് തോന്ന്ണെ ഒന്നോ രണ്ടോ ഒക്കെയാ തോന്ന്ണപ്പൊ അവിടെ ഇവിടെക്കായിട്ട് അത്യാവശ്യം കഴിക്ക്ണ മക്കളെ ഞാൻ കാൺണൊള്ളു പക്ഷെങ്കി ബാക്കിള്ളതൊക്കെ ഇതെന്നെ കഴിക്ക്ണില്ല എന്തെങ്കിലും ഉരുളക്കെഴങ്ങ് പൊരിച്ചൊട്ത്താലെ കഴ്
ആഹ് അതെന്നെ ഇപ്പൊ ഇപ്പൊ ഓന് ഒന്നാം ക്ലാസ്ക്കായി കഴിഞ്ഞ പ്രാവശ്യം വരെ എൽ കെ ജി യൂ കേ ജി ആയതോണ്ട് അങ്ങനെ എന്തെങ്കിലൊക്ക പൊരിച്ചൊട്ത്ത്ട്ട ചോറൊണ്ടോവ ഇപ്പ സ്കൂൾലെ കാക്കിപ്പ ഞാൻ പർഞ്ഞു ഞാൻ ഒരു കൂട്ടാനും ഇണ്ടാക്കി തര്ല സ്കൂൽന്ന് എന്താ കിട്ടുന്നത് അത് കഴിചി
ആഹ് ഇതെന്നെ ഒന്നിന്നും രണ്ടിന്നും ഒക്കെ ഇതേപോലെ ഇങ്ങനെ വാശി പിടിച്ചപ്പൊ ഇണ്ടാക്കി കൊട്ത്തീനു പിന്നെ സ്കൂൾത്തെ ഭക്ഷണം ഉഷാറാണെന്ന് എന്ത പറയ മാഷന്മാരൊക്ക ഒക്കെ പറയ്ൺണ്ട് പിന്നെ എന്തിന ഞമ്മള് കൂട്ടാൻ കൊട്ക്കണ്ട ആവശ്യല്ലല്ലൊ
ആഹ് ഇല്ല അപ്പൊ ഞാൻ ചോദിച് ഞാൻ വരുമ്പോ ഓരോ ദിവസം ചോദിക്കും ന്ന് എന്തേനി ഉണ്ടായിനത് ഇന്ന് എന്ത് കൂട്ടീയിട്ട ചോറ് തിന്നത് ചോയിക്കും അപ്പൊ പറയിം ഞാൻ കറി വാങ്ങലില്ലമ്മചെ ഞാന് ഉപ്പേരി വാങ്ങും അതിനകത്ത് തൈര്ണ്ടായ്ന് ഇന്ന് അല്ലെങ്കി ഇന്ന് സലാഡ് ഇണ്ടായ്ന് അപ്പൊ ഞാന് അത് വാങ്ങീട്ട് ചോർ തിന്ന അങ്ങനെ
ഉം അത്യാവശ്യം ഓല് നല്ല സാധനം വെച്ചിട്ടെ ഓല് ഇണ്ടാക്കൊള്ളു കാര്ണം ഓരന്നെ പ റിം ഇന്നലെ പറ്യ ഇങ്ങള് എടേല് വന്ന് നോക്കണം മക്കൾക്ക് എന്ത് ഫുഡ്ഡ് ആണ് കൊടുക്കണതെന്ന് അറിയാ ഇങ്ങളും വന്ന് നോക്കണം ക്കണം അപ്പയെ അറിയൊള്ളു ഇന്നാലെ ഞങ്ങക്ക് മാ എന്തെങ്കിലും തിര് ത്തല് വേണങ്കി ഞങ്ങക്ക് ചെയ്യാനാണ് ഭക്ഷണം ടേസ്റ്റ് ഉണ്ടൊ ഇഞി എന്തെങ്കിലും ഉം തിരുത്തി എന്തെങ്കിലും ചെയ്യണോ ന്നൊക്കെ പറയുപ്പ ടീച്ചർമാര് അത്രയു സൗകര്യത്തിലാണ് അവരത് ഇണ്ടാക്ക്ണെ പക്ഷെ ഞമ്മള മക്കള് കഴിക്ക്ണില്ല
ആഹാ ഇപ്പൊ കുട്ടീളെന്നെ പൊതുവേ അങ്ങനങ്ങ്ട് ശീലായി പോയി ഓൽക്ക്
ആഹ് അതാണ് ഓർക്ക് ഇവറാ ഔ ചിക്കനാ ആഹ് പൊറ്ത്ത്ത്തെ ഭക്ഷണൊക്കാരും കൂടുതലും താല്പര്യം പിന്നെ ഇവടായാലും പൊറ്ത് ഭക്ഷണം അധികം വാങ്ങിക്കൊടുക്കലും അങ്ങനൊന്നുല്ല രണ്ട് മാസം കൂടുമ്പൊ എന്തെങ്കിലൊക്ക ഒന്ന് വാങ്ങി കൊടുക്കാന്നല്ലാതെ
ഉം ഇവടെ അങ്ങൻ തന്നെ വല്ലപ്പോഴും ഒന്ന് ഒലപ്പാൻ്റെ കൂടെന്ന് പൊർത്ത് പൊർത്ത് പോവുമ്പം അപ്പോ ഓല് കാര്യായിട്ട് അങ്ങനെ വല്യേന്നും കയിക്കൂല വല്യെ കഴ്ക്കൂല അർഞ ഓല്ക്ക് ഇത്ണ്ടല്ലൊ പഴം പൊരി സമൂസ അതൊക്കെ സോസ് ക കുട്ടീട്ട് കഴിക്ക്യാ അതാണ് ഓലത് ഇനിയിപ്പോ ഞമളന്നെ പോ അൽഫാമോ അല്ലെങ്കിൽ പിന്നെ ഷവർമ്മക്കെ കഴിക്ക്യാന്ന് പറഞ്ഞാല് അതിനൊന്ന് ഓല് കൂടൂല
ഇല്ല ഇല്ല ഓർക്ക് ഇഷ്ടല്ല അതന്നെ അതന്ന വല്ല്യ ഐറ്റംസിനൊന്നു ഓല്ക് തല്പര്യം പൊരെലോൽക്കീ പൊരിക്കടികള് പൊരിച്ചിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭയങ്കര താല്പര്യാണ് ഉം ഉം അത് അധികായിട്ട് ഇപ്പം പഴയ എണ്ണയിലും ഒ ക്കെ ഉണ്ടാക്കണ സാധനങ്ങളല്ലേ ആ അത് എത്ര പറഞ്ഞു കൊടുത്താലും മക്കൾക്ക് മനസ്സിലാകൂല അതാണ് വലിയ ബുദ്ധിമു ട്ടെന്ന് പറയും
ഉം
പിന്നെ എന്താ പറയുക ഓർക്ക് ഇതു തന്നെ പിന്നെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് വൈകുന്നേരക്കെ ചായക്ക് ഞമ്മള് എന്തെങ്കിലുക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താല് അത് പോരാ ബേക്കറി ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുക്കെ
ഉം ബേക്കറിന്നേണ് ഏറ്റവും ഇഷ്ടം ഇവിടെ ആദ്യക്കെ ഇൻ്റെ മ്മക്ക മക്കള് സ്കൂള് വിട്ട് വന്നാ രാവിലത്തെ കടി ഉണ്ടെങ്കിൽ കഴിക്കുന്നു. ഇപ്പോഴും അതും കഴിക്കൂലാ ഞാൻ പിന്നെ ബേക്കറി അങ്ങനെ ഇപ്പൊ കൊണ്ടന്ന് വക്കലില്ല ഞാൻ വൈന്നാരം ആകൂമ്പോഴത്തിന് പഴം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കും അല്ലെങ്കില്
ആഹ്
ബ്രെഡ് പഴ അല്ലെങ്കിൽ
ച്ചോട്ടെ നമ്മള് സപ്പോർട്ട് കൊടുക്കണ നുസരിച്ചാണ് മക്കൾ വഷളായി വരിക. ഓ അത് കഴിക്കണില്ലല്ലോ എന്ന് കരുതിക്കാണ്ട് നമ്മള് എന്തെങ്കിലുക്കെ ആയിട്ട് വാങ്ങി കൊടുക്കും ഇവിടെ ഓരപ്പപ്പോഴും ചീത്ത പറയും കാരണം അത് വാങ്ങി കൊടുക്കേണ്ട ബേക്കറി എന്താ ഉള്ളത് ച്ചാകൊടുത്തളാ അത് മതിയറിം അല്ലാതെ എല്ലത്തിനും അ ആ ആ അതന്നെ അതൊ ക്കെയാമ്പം നല്ലതുമാണ് കേടില്ലല്ലോ ആ കേടുമില്ല മക്കൾക്ക് ടേസ്റ്റ് സ്റ്റ്കമ്മി ഉണ്ടെങ്കിലും നല്ല സാധനല്ലേ കൊടുക്കണത് ഉം
അവര് വരുമ്പോഴക്കെ എന്തെങ്കിലും ഒന്നും ഇണ്ടാ റെഡിയാക്കി വെക്കലാ അല്ലാതെ ബേക്കറി കൊ ടുക്കന്നാൽ അതിനെ ഒഴിവു ണ്ടാവുള്ളൂ
അയവ് ഉണ്ടാവുള്ളൂ
ഇല്ല പൊതുവായിട്ട്
അതന്നെ അതന്നെ ശരിയാണ് കേടാണ് ഭയങ്കര കേടാണ് ഒക്കെ മൈദ ഐറ്റംസ് ആയൊണ്ട് ഇപ്പൊ പുറത്തിറങ്ങിയ ഫുള്ള് മൈദ ആരണല്ലോ ഉള്ളത്
ആഹ് അതെ അതെ
ഉം പിന്നെ മയണ്ടോ അവിടെ
ശീലായി പോയിണ് അതോണ്ടാ
ആ അതാണ് മയണ്ടോ ഇവിടെ
ഇല്ല ഇന്ന് രാവിലെ നല്ല മഴയനീ ഇടിം മഴയൊക്കെ ഇന്നു ഫുള്ള് മഴയാവുന്ന് വിചാരിച്ച് പക്ഷേ ഉം പിന്നെ വെയില് വന്ന് ഇപ്പം വെയിലില്ല മഴയില്ല
ആ ഒരു മൂടല് ഒരു മൂടിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് ഉം തോരൻ ഇട്ടാലൊക്കെ എളുപ്പ് എളുപ്പ് എടുക്കേണ്ട അവസ്ഥ ജസ്റ്റ് ഒന്ന് കാറ്റ് കൊണ്ടാലോണങ്ങിക്കോട്ടെ എന്ന് കരുതും പക്ഷെങ്കിലും മഴ അങ്ങനെ ചാറിയോണ്ട് ആ തോന്നൂ ല്ല. അ ശരിയാ ശരിയാ അ അ പുറ ത്തിട്ടിട്ട് കാര്യയില്ല ഒന്നാമത് തോരൻ ഇടാൻ സ്ഥലമില്ല ത്തോണ്ടേ അപ്പൊ നമ്മള് വെയില് കാണുമ്പോഴേക്കും അത് പുറത്തിടാൻ നോ ക്കും എ അപ്പം അതപ്പം തന്നെ എടുക്കണ്ട അവസ്ഥയാ
പിന്നെ ഭക്ഷണൊക്കെ നേരത്തെ കഴിച്ചൂല്ലെ
എങ്ങനെ
ഭക്ഷണൊക്കെ നേരത്തെ കഴിച്ചൂലേ
ആഹ്‌ നേരത്തെ കഴിക്കും, വൈന്നേരത്തൊക്കെ ഞങ്ങള് ഏഴരൊക്കെ ആകുമ്പോഴ്‌ക്ക് കഴിക്കും
ആഹ്‌ അതന്നെ നേരത്തെ കഴിക്കന്നെ നല്ലത്.
ഹ്മ്മ് പിന്നെ ഇവലപ്പാക്ക് നിർബന്ധ നേരത്തെ ഭക്ഷണം കയ് ക്കാ, പിന്നെ എഴ്‌തേ വായിക്കെ പഠിക്കേ ഒർങ്ങേ എന്താ വാണ്ടിയോൽക്ക് അവനാന് ചെയ്യ്ണെ ചെയ്യാലോ അറിം ആ ഈ ഭക്ഷണം കാത്ത് ഇങ്ങനെ കണ്ടല്ലോറിം.
ആഹ് താണത്. അല്ല ഇന്പ്പ രാത്രി ആയാലും ഞാനും തന്നെ അങ്ങനെ മഗ് രിബ് നിസ്കരിച്ച് കഴിഞ്ഞാ അപ്പ തന്നെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കും. അപ്പ പിന്നെ പ്രശ്നല്ലല്ലോ പിന്നെ ഓരെപ്പം കട്ന്നാലും പ്രശ്നല്ല
ആഹ് നേരത്തെ ഒമ്പത് ഒമ്പതര മാക്സിമം ആയിന്റെ ഉള്ളില് കെടത്തും എഹ്‌ രാവിലെ നേരത്തെ മദ്രസസ്ക്ക്ള്ള ഒരാൾക്ക് ആറ് മണിക്ക് പോണം ഒരാൾ ക്ക് ഏഴരക്കും പോണം അപ്പം നേരത്തെ കട്ത്തും.
ഹ്മ്മ്, ഇബടെ ഇന്റെ വെൽത് അതന്നെ ഏഹ്‌ ചെറ്ത് പിന്നെ എൽ. കെ. ജി ആണ്. എഹ്‌ വെൽതിന് ഇതേപോലെന്നെ സുബൈക്കാണ് മദ്രസ്. ഏഹ്‌ ആറ് മണിക്ക്. അപ്പ ഇതേപോലെ തന്നെ നേരം വൈകിയാ പിന്നെ രാവിലെ എണിക്കാൻ മടിയാണ്. എത്ര വിളിച്ചാലും ഹ്മ്മ് എത്ര വിളിച്ചാലും എണീക്കൂല അതാണ്.
ഹ്മ്മ്
പിന്നെ
പിന്നെന്താ
വേറെന്തൊക്കെ രാത്രി ഇഞ്ഞും ഉച്ചക്കുണ്ടാക്കിയ ഭക്ഷണന്നെയാണോ
ഇല്ല ചെലെസം വൈകുന്നേരം ചപ്പാത്തിണ്ടാക്കും. ചെലെസം ചോറ് ആഹ് ചെലെസം ചോറയ്ക്കും ചെലെസം ചപ്പാത്തി ചെലെസം മക്രോണിയോ അല്ലേസം എന്തെ ഉപ്പുമാവോ എന്തേലൊക്കെ ഇണ്ടാക്കിട്ട് അധികസം ചോറ് കൊറക്കലാ
ആഹ് ഇവടെൻ്റെ ഹസ്ബൻഡ്ന് ചോറ് പൊതുവേ താല്പര്യല്ല
ഹ്മ്മ്
അപ്പം പിന്നെ ഉച്ചക്കും ആഹ്‌ രാത്രി ഒക്കെ ഈ ഗോതമ്പ് നുറ്ക്ക്ണ്ടല്ലോ പേക്കാക്കി വെര്ണെ ആഹ്‌ അത്ണ്ടാ ക്കും അയ്ക്കന്തെങ്കിലും ഹ്മ്മ് എന്താ പറയാ വെണ്ടക്കക്കറിയോ അല്ലെങ്കി മീൻകറിയോ ഇന്ന്പ്പം മീൻ കിട്ത്തിട്ടില്ല അതോ വെണ്ട ക്ക കറിയെച്ചോട്ത്തക്കാ മൊളകിട്ടാണ്ട് നമ്മളെ മീൻ വെക്ക്ണ പോലെ വെക്കല്ലോ വെണ്ടെക്ക ആഹ് അങ്ങനെ വെച്ചിട്ട് കൊടുക്കും. അത് കഴ്‌ച്ചിട്ടാ പോയത്ന്ന് പണിക്ക്
ഏഹ്‌
ഹ്മ്മ് ചോറ് പൊതുവേ ആദ്യം മുതലേ ചോറ് താല് പര്യല്ല ഒര് നേരൊക്കെഞ്ഞി കഴിച്ചെങ്കിലായി. ചെല ദിവസങ്ങളിലൊക്കെ കഴിക്കൊള്ളൂ ചോറ് ഞാ ഇന്ക്കും കു--ഹ്മ്മ് ഹ്മ്മ്
ത്തെ ആയാല് അത് ഇപ്പാക്കേറ്റും ഇഷ്ടതാണ്. അത്ട്ടാരില്ല ഇൻക്കാണങ്കി ഭയങ്കര മടില്ലൊരു പണിയാണ് വൈകുന്നരം അട്പ്പതോയാണ്ട് ചപ്പാത്തി പര്
ചപ്പാത്തി പണി ആഹ്‌ ശെരിയാണത് ഹ്മ്മ്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉപ്പ്മാവോ അങ്ങനെയൊക്കെയാവണം എന്നാ പിന്നെ അത് എളുപ്പം തീരുവല്ലോ
ഗോതമ്പിന്റെ ഉപ്പ് മാ ഗോതമ്പ് നുറ്ക്കോണ്ട് ഉപ്പ്മാവോ
ക്കാ പറഞ്ഞിട്ട് കാര്യല്ലാ അത്ണ്ടാക്കാന് എളുപ്പാണ് പറഞ്ഞിട്ട് കാര്യല്ല അയ്ക്ക് എന്തെങ്കിലും കറിയില്ലാതെ കൂ ട്ടൂല അങ്ങനെ തന്നെ കഴിക്കൂല. ആഹ്‌ ടേസ്റ്റ്ണ്ടാവുലാ ആഹ്‌ അതാണ് അപ്പഞ്ഞ് എന്താച്ചാല് കറി ഹ്മ്മ് ഉപ്പുമാവോ, അതാണ് രാവിലെ എന്നും ചോയ്ക്കണം ഇന്ന് ഇപ്പോ എന്താ വാണ്ടത് ചോറാണോ അതോ ഉപ്പ്മാവാണോ ആഹ്‌ ചോദിച്ചിട്ടിണ്ടാക്കാൻ പറ്റൊള്ളൂ ഇനി ചോറാണ് ഇണ്ടാക്കണേ ചോറ് ഇണ്ടാക്കണ്ടാന്ന് പറഞ്ഞതല്ലേ പറയും അപ്പം പിന്നെ അയ്ണ്ടാ